അലോ
ആഹ് ക്ലിയറില്ലേ
ഓ ഓ ക്ലിയറ്ണ്ട്
ആ എന്തൊക്കെയാ എന്നിട്ട്
ഉം സുകായിട്ട് പോന്നു ആ ജോലികളൊക്കെ കഴിഞ്ഞു
ആ പെരുന്നാളിന് എന്താ ഡ്രെസ്സൊക്കെ എടുത്തത്
ഓന് ഷർട്ട്
ആ ഉം ചെറിയ പെരുന്നാളിന് എടുക്കും പോലെ അല്ല ഞാൻ വലിയ പെരുന്നാളിന് എടുക്കൂലല്ലോ
ആ ജീൻസും എടുത്തിരുന്നു പക്ഷെ തയ്പ്പിച്ച് കിട്ടിയില്ല
ആഹ്
ലാസ്റ്റ് നിമിഷം പോയി എടുത്തിട്ട്
ആ ഉം
പിന്ന കിട്ടീല്ല അപ്പ പിന്ന പഴയത് ഒന്നൊണ്ടായിരുന്നു അത് ഒപ്പിച്ച്
പിന്ന ട്രിപ്പൊക്കെ പോവാറു ഞാൻ ചുരിദാറാണ് ഇട്ടത്
ആ ഇത് പോകാറുണ്ട്
ലോങ്ങ്‌ ട്രിപ്പൊക്കെ പോയിട്ടുണ്ടോ
കല്യാണം കഴിഞ്ഞ ശേഷം ട്രിപ്പ്ന്ന് പറഞ്ഞ് പോവല് കുറവാണ്
ആഹ്
ഈ സമയത്ത് നന്നായി പോകാറുണ്ടായിരുന്നു എല്ലാ ടൂറുകൾ കൊടൈക്കനാല് ഊട്ടി
ആഹ് കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ പോയിട്ടില്ലേ
ഇല്ല അങ്ങനെ ട്രിപ്പ് ആയിട്ട് പോയിട്ടില്ല പിന്നെ ഞങ്ങള് വീട്ടിൽ പോകുമ്പോ അവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാനൊക്കെ ഉണ്ട്
ആഹ്
വയനാട് ജില്ലയാണ് അപ്പൊ അങ്ങനെ കുറച്ച് കറങ്ങാനൊക്കെ പോവും അത്യാവശ്യൊക്ക അങ്ങന ഇവിടെയാണെങ്കിലും
ആഹ്
വലിയ അങ്ങനെ യാത്രയ്ത്തിട്ടില്ല
ഈ കുട്ടികളൊക്കെ ഉണ്ടാവുമ്പളാണ് ഇപ്പാ വെക്കേഷൻ ആകുമ്പ പാർക്ക്‌ പോകലും നിർബ കുട്ടികളൊക്കെ കുറച്ച് വലിയതാവ
ആഹ് ഞാൻ പിന്നെ ഇത്താത്തന്റെ മക്കൾടെ കൂടെ പോയി
ആഹ്
ആങ്ങനെ
ആ ഇവിടെ പിന്നെ വടെ കുട്ട്യാളെ ആഹ് വടെ അട്ത്തൊക്കെങ്ങനെ ആ ആഹ് അട്ത്ത പാർക്ക്ണ്ട് അപ്പൊ കുട്ട്യാള് വെക്കേഷൻ ഒക്കെ ആവുമ്പോ നമുക്ക് തന്നെ ഓല്ക്കെവിടേലൊക്കെ പോണം കുട്ട്യൾ കൊറച്ച് വല്ല്യതാവേ എവിടെലൊക്കെ പോവണ്ടേ രോ ഉം ഉം അങ്ങനെ ബുദ്ധിമുട്ടിച്ചോണ്ടേയിരിക്കും
ഇപ്പത്തെ കുട്ടികൾക്ക് പിന്നങ്ങന നല്ല
ആഹ് അതന്നെ ആഹ് അതെന്നെ പണ്ടത്തെ പോലെല്ലല്ലോ പോ ഓല്ക്ക് വ നുള്ളിൽ നിക്കാൻ കഴിയില്ല അല്ലെങ്കി പിന്നെ ഫോണ് വാണം ഫോണും ഉപയോഗ കൂടുതലാണല്ലോ പ്പോ
ആ അതിലും ഭേദം നമ്മള് പൊർ ത്തു എപ്പോഴെങ്കിലും പൊറത്തു കൊണ്ടോവ
കൊണ്ടാരുന്ന് ഹേ ഇപ്പേ ഇപ്പൊരു ന്യൂസ്‌ കേട്ടില്ലൊരു കുട്ടിനെ കൊന്നത് അമ്മ കൊന്നത് രണ്ട് ആ എന്താ ആ ആ കുട്ടി തള്ളയാണ് കൊന്നത് ഇപ്പ ഞമ്മള് നമ്മള് കുട്ടികളെ അറിയാ അതുപോലെ ഒന്ന് അടിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇത്രേ ദേഷ്യത്തിന് അടി ച്ചു പോയാൽ തന്നെ ഞങ്ങക്ക് സങ്കടാണ്. ചെറിയ കുട്ടിനെ രണ്ടു വയസ്സായ കുട്ടിനെ ആ ആ തൊണ്ണൂറ്റി രണ്ട് മുറിവാണ് ശരീരത്തിൽ ആ അതെ അതെ തൊണ്ണൂ രണ്ട്പോ ഒയ്‌വാണ്
ആരെങ്കിലും കല്യാണം കഴിക്ക അത് കഴിഞ്ഞ അതു ഒഴിവായ വേർ
ആ അതെ ആ അതേ കല്യാണം കഴിച്ചിട്ടൊന്നുല്ല്യാ അവന്റെ കൂടെ നടക്കാണ് അവള് പക്ഷെ അവന്ക്ക്‌ വേണ്ടീട്ട് കുട്ടിന ഉപദ്രവിചിട്ട് കൊന്നത് ആ അതന്നെ ഒന്നും അറിയാത്തെ യെ ഒന്നും അ റിയാത്തൊരു പ്രതികരിക്കാൻ കഴിയാത്തൊരു കുട്ടിയാണല്ലോ
അതെ
പ്രായആയിട്ടില്ലല്ലോ പ്രതികരിക്കാ നമ്മള് ആ ആ അതാ വളർത്താനാർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കി എത്ര കുട്ടികള ഇില്ലാത്ത ആളുകൾ കുട്ടികള വേണെന്ന് പറഞ്ഞിട്ട് അടക്കുന്നുണ്ടത്രെ എത്ര ആളുകളുണ്ട് അപ്പൊ അങ്ങനെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ജീവിതം കിട്ടീന് മ് മ് അട് അപ്പൊ എങ്ങനെ എങ്ങനെ കൊല്ലാം തോന്നിയാണാവെ ല്ലല്ലേ അയിന്റെ മുഖത്ത് നോക്കിട്ട് അയിന്റെ ആ പുഞ്ച,, ആ അയിന്റെ മോ ആ അതന്നെ അതല്ല അയിന്റെ ആ പുഞ് പുഞ്ചിരി കാണുമ്പോ തന്നെ നമ്മളെ കണ്ണ്നിറയാ അയിനല്ല ഇപ്പൊ കൊന്നത് അതിന്റെ മുഖത്ത് നോക്കിട്ട് അയിന്റെ ജീവൻ പോയി കിട്ടണ്ടേ അങ്ങനെ എപ്പ എത്ര അങ്ങനെ നട തക്കുന്നുണ്ടല്ലേ ഇപ്പൊ ഒരു പെണ്ണ് പ്രസവിച്ചിട്ട് ബാത്റൂമന്ന് കണ്ടല്ലേ പൊറത്ത് വിട്ടത് കുട്ടിനെ പൊറത്ത് ജനാലന്റെ ഉളെള കൂടെ പൊറത്തെറിഞ്ഞത് ദ് അഹ്ക്കെ ഇപ്പോ നമ്മളൊപൊറി ഡെലിവറി ചെയ്യാ എത്ര ബുദ്ധിമുട്ടിട്ടാണ് നമ്മൾ കഴിയുന്നത് ഇതൊന്ന് നിസ്സാരമായിട്ട്
അതെ മ്മള് സിസേറിയനൊക്കെ ആണെങ്കിൽ പറ പറയണ്ട നമ്മളൊരു മക്കളെ ഒന്ന് പ്രസവിച്ചെടുക്കാന് ഇല്ല ഡോക്ടേഴ്സ് പറയുന്ന പോലെ കേട്ട് ന അതിനനുസരിച്ച് എന്നിട്ടാണ് ഞമ്മള്
അതന്നെ ഇതൊന്നും അറിയാതെ ഒക്കെ കഴിഞ്ഞ് അവള് തന്നെ കുട്ടിനെ പൊറത്തിട്ട് ഇങ്ങന ജനാലയുടെ ഉള്ളിൽ കൂടെ പൊറത്തെകിട്ട്
നല്ലൊരു കുട്ടിയു അത്
നല്ലൊരു കുട്ടി അയിനെ കണ്ടിട്
ഞാൻ വിചാരിക്കും ഞാനൊക്കെ ഡോക്ടേഴ് പറ പറയുന്ന പോലെ നിന്നിട്ടും എനിക്ക് രക്ത കുറവും കുട്ടിക്ക് തൂക്കാ കുറവും ഒക്കെ ഉണ്ടായിരുന്നു ഇതിപ്പോൊ ഒന്നും നോക്കാതെ നിന്നിട കുട്ടിക്ക് വെയിറ്റും ഉണ്ട്
ആഹ് അതന്നെ ഒന്നും നോക്കാതെ ർനല് വയറും വയർവേദന അതിന്റെ മെഡസിൻ ഓളിപ്പോ വയറ് വേദനക്ക പറഞ്ഞ് അതിൻ്റെ മെഡസിൻ ഒക്കെ കഴിച്ചിട്ടുണ്ടാവില്ലേ വയറ് വേദനിക്കന്നണ്ടല്ലോ സ്പിറ്റലിൽ വന്നത് അപ്പൊ ഡോക്ടർ വേദനൻ്റെ ഒരു ഗുളിക കൊടുക് ചെയ്ത് അപ്പൊ അസ്വസ്ഥത കൂടി അങ്ങനെ പോയിട്ട് ബാത്ത്റൂമ്ന്നൊക്കെ പ്രസവിക്കണമെങ്കിലോ
മക്കളൊക്കെ ഇപ്പ ഏതോ ഒരു ലോകത്താണ്
ആഹ് അതെ അതള്ളാ അങ്ങനത്തെ ആളുകൾക്കെന്നെ മക്കളെ കൊടുക്കും ചെയ്യും
മ് ഉം സംഭവം ഒരു മെച്ചുരിറ്റി വന്നിട്ടും ഇല്ലല്ലോ ചെറിയ പെണ്ണാണല്ലോ
എങ്ങനെ
ചെറിയ പെണ്ണു ആണല്ലോ അങ്ങനെ
ആഹ് അത് പിന്നെ പഠിച്ചോണ്ട്ക്ക് ന്നെ ആഹ് പഠിച്ചോണ്ട്ക്ക്ന്നെ പെണ്ണ് പഠിച്ചിട്ട് ജോലി ആവേ എന്തോ ചെയ്യ്ണ്ട് തോന്ന്ണു പഠിച്ചൊണ്ടിരിക്യ എന്തോ ആണ് പിന്നെ അവ് പിന്നെ അങ്ങനെ ഏതോ പ അവടെ ജോലി അവിടള്ള ചങ്ങായി അങ്ങനെണ്ടായ താണല്ലോ
ആഹ്
ഹ് മ് പിൻ
ഓരോ മാ റ്റങ്ങള് ഓരോ വർഷം കഴിയുന്തോറും ഓരോ പ്രശ്നങ്ങൾ അധികാവാണ്
അതന്നെ കുട്ടികള് ആഹ് ഇപ്പൊ സ് സ്ത്രീകള് കൂടി
ആ ഇപ്പൊ സ്ത്രീകളും പുരുഷന്മാരെ പോലെന്നെ
ആഹ് അതന്നെ കഞ്ചാവ് ആഹ് ആ മുമ്പൊക്കെ പുരുഷന്മാരേന്നു ഇങ്ങനത്തെ പക്ഷെ അതേപ്പ അത് ഇപ്പൊ ആരെക്കാട്ടിലും കൂടുതല് സ്ത്രീകളേര്ക്കും
ആഹ് അതെ
മ്
ഈൻ്റെതാണെങ്കിലും സ്ത്രീകളാണ്
അതെ അതെ മ് മോൾക്ക് എത്രായി ഹലോ അൽ മോൾക്ക് എ എത്രായി ആഹ് മോക്ക് എത്രായി ആഹ് ആഹ് ആ ഇൻ്റെ മോൾക്ക് രണ്ട് വയസ്സെന്നെ രണ്ട് വയ സ്സായോ
ഓഹ് രണ്ട് വയസ് ഇപ്പയി കഴിഞ്ഞ മാസം
ആഹ് ഇവൾക്ക് ഈ മാസം ലാസ്റ്റ് ആണ് രണ്ട് വയസ് മ്മ് അല്ല അത് ക ഇതിനെ കാണുമ്പോ ഇങ്ങനെ ഓർമ്മ വരും അത്രേ ഈയൊരു പ്രായൊള്ള കു
ആ
ആ ചെയ്തത് ആ പോണ് കാണൊ കുട്ടി
ഇല്ല ഫോണ് കാണാറില്ല ഞാൻ തീരെ കൊട്‌ക്കാറില്ല
ഏ ഇവിടെക്ക ഫോണ് കണ്ട ഫോണ് വാണം ഉം വേറെ വീട്ടില് പണിയെടുക്കുമ്പോളൊക്കെയെ ആപ്പോ ഓൾക്ക് ഫോ കൊടുക്കാ കൊടുത്തിട്ട് ഒന്നുമില്ലാരുന്നു പക്ഷെ ഇപ്പം പഠിച്ചതാണ് ഫോണ് കിട്ടിയിട്ട് അല്ലാതെ ഒരു പണി എടുക്കാൻ കഴിയില്ല
ഓന് ഞാന് ഞാന് ഒ റ്റെക്കാണ് പക്ഷെ ഫോണ് കൊട് ഇവിടെ അങ്ങനെ ഒന്നും ഇല്ലാത്തത് ഇല്ല ഭക്ഷണം പൊതുവെ ഓഹ് കൊറവാ പക്ഷെ ഭക്ഷണം കഴിക്കുമ്പോ ആണെങ്കിലും
കൊടുക്കുന്നുയുണ്ടാവില്ല അല്ലെ?
കൊടുത്ത് ശീലായായ പിന്നെ നല്ലോണ്ണം വേണ ഏവാരു
ഹലോ ആ ആ കേൾ ക്കാനുണ്ട് എടക്ക് റേഞ്ച് പോവുന്നുണ്ടന്നു തോന്നുന്നു ആ ആ അവിടെ മഴ ഇണ്ടേയായിന്
ആ മഴ ഇണ്ടായിരുന്നു
ഉം ഉം മഴ മഴ ഇങ്ങനെ നിക്കുമ്പോളും ചിലപ്പോൾ പോവും പെയുമ്പഴേ ഉം ആ ആ ആഹ് അങ്ങനെ ഫോണ് കൊട്ത്ത് ശീലാക്കാഞ്ഞ നല്ലതാണ് ക്ഷെ ല്ലെ പ്പ ഫോണ് ല്ലാതെ പറ്റേന്നെല്ല
അ ആആ ഞാനും കേക്കാറ്ണ്ട് ചെലപ്പം ഭക്ഷണം കഴിക്കുമ്പോക്ക സ്ഥിരം അതെന്നെ വേണന്ന് പറ ചെല ഫ്രണ്ട്സ് ഒക്കെ വെച്ച്
ആ ബലൊക്കെ അങ്ങനെയാണ് ക്ഷേ ആ ഭക്ഷണം കഴിക്കാൻ വയങ്കര മടിയാണ് എന്തെലും കഴിച്ച് കിട്ടണെങ്കിൽ ഫോണ് കൊടുത്തു പോവും ന്നാ തന്നെ അവള് കഴിക്കൂല വാണ്ട പിന്നെ പിന്നെ നമ്മള് പിന്നാലെ നടക്കും പിന്നെ സ്കൂള് പോന്ന കു ട്ട്യളൊക്കെ മൂത്തോര് സ്കൂൾ പോന്ന കാരണെ ഒരു പണിക്ക് അയ ക്കൂല്ല പിന്നങ്ങനെ കൊട് ത്ത് പോവാണ്
ഞങ്ങൾക്ക് പിന്നെ ഇവിടെ പിന്നെ ഇവൾ മാത്രണല്ലോള്ളൂ അതുകൊണ്ട് പിന്നെഞാൻ സോപ്പിട്ട് ഇങ്ങനെ കൊണ്ട
കാണുമ്പോളേ ആ ആ വേറെന്താ
കുട്ടികളൊക്കെ കളിക്കുന്നു
ആ ഒച്ചയ്ക്ക് ശബ്ദം കേക്കാണ്ടോ
ആ ആ ഹ
പൊറത്ത് പോവാൻ പറ്റില്ലല്ലോപ്പൊ ആ പോ നാളെ പിന്നെ സ്കൂൾ ഇല്ലല്ലോ അപ്പൊ ഇവിടെ ആ ഇവിടെ ഹസ്ബന്ഡറിന്റെ ഏട്ടനും പെണ്ണുകളെക്കെ ഹജ്ജിന് പോയതാണ് അപ്പൊ ഓലെ കുട്ടികളുണ്ട് അവരെല്ലാരും കൂടിട്ടുള്ള സൗണ്ട് ഉണ്ടാക്കലാണ് എന്നാ ആയിക്കോട്ടെട്ടോ
ഓ ആയിക്കോട്ടെ
ആ ശരി
ശരി